ഹലോ ആ കേ
ആ കേൾക്കുണ്ട് കേൾക്കുണ്ട് എന്തായി കെടക്കാനായൊ
ആ ചോ ഫുഡൊക്കെ കഴിച്ചു ഇപ്പോ വയസില്ലേ എന്താ
ഞാൻ കഴിച്ചു ഇങ്ങനെ
കേക്കണില്ലേ ആ എന്താ കുട്ടിളൊക്കെ കടന്നോ
എന്ത കുട്ടികളൊക്കൊതാ കുട്ടികളൊക്കെ പഠിച്ചു പഠിച്ച് ഒരാൾ എന്താ പറയാ സോഫമ്മക്കേട്ന്ന് ഓർ ഉറങ്ങുണ്ട്
മോളെ ചെറുതിന ഒറക്കി വന്നപ്പോ ഹാ ചെറുതിനെ ഒറക്കി വന്ന അപ്പൊത്തിന് മൂത്തവരെ രണ്ടാളും ഒറങ്ങി.
ആഹ് അത്ശരി പിന്നെ എന്താ എവിടേക്കേലും പോവണ്ടോ ടൂർ എന്തെങ്കിലും
ടൂർ ഉം ടൂറ് പോലിച്ചാല് ഇപ്പ ചെറിയ ബേബിന്റെ പ്രഗ്നൻറ് ആയതിനു ശേഷം പോയിട്ടേ ഇല്ല.
ആഹ്
അല്ലാത്തപ്പോആ പോവൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോ ലാസ്റ്റ് പോയത് കൊടുക്കാ അടുത്ത അടുത്തതൊക്കെ അങ്ങനെ പോയി ഞാൻ എന്റെ കെട്ടിയോൻ ക് പിന്നെ ഉ വർക്ക് കഴിഞ്ഞിട്ട് എവ്ടുക്കും പോവാന്ങ്ങനെ ടൈം കിട്ടൂല. അതാണ് വലിയരു പ്രശ്നം. താല്പര്യം ഇല്ലായെല്ല ട്ടൂല ആൾക്ക കമ്പനിന്ന് പണിക്കാര് പണിടുക്കണ നമ്മള് മാനേജർയി നിക്കുമ്പോ മാറി ഈ ബംഗാളികളാണ് പണിക്കുള്ളതേ അപ്പൊ മുതലാളില്ലിങ്ങൽ തൊഴിലാളിമാർ ഓരോരോ പണി നെക്കും ആ പോവാൻ പറ്റൂല അപ്പൊ ഞൻ അയിന് എപ്പഴും പറയും നമ്മക്ക് ആ കമ്പനി ഇവിടെ നമ്മള് വീട്ടീന്ന് നോക്കിയാ തന്നെ കാണാം
ആ ഏ അതോടെ എപ്പഴും വിട്ടക്കാരല്ലേ ചോറിനൊക്കെ
ആ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങണ്ട് വീട് എടുത്തത് ഇവിടെ വീട് വെച്ചതേ
ആഹ് അപ്പൊ തറവാടന്റെ അരുത്തല്ല ഇ അതുകൊണ്ട് ഈ കാര്ം
അല്ല ആ ആ ആ തറവാടിന് ഇവിടുന്ന് കൊറയാ പോണം.
ഏ എല്ലാ ഒരുമഹല്ലെന്നല്ലേ
ആ മഹല്ലോന്നുംഞെയ്ത്.
ആ
ഇവിടുന്ന് കെറച്ച് അങ്ങോട്ട് പോണം ആ ഉം
ഫാമിലി ആയിട്ടൊക്കെ പോവണ്ടയിന്നെ ട്രിപ്പ്
ആ ഫാമിലിയായിട്ട് അതന്നെ ഫാമിലിയായിട്ട് പോകലൊക്കെയുണ്ട് പിന്നെ കൊറോണ വന്ന് കൊറച്ചായി പോയിട്ട് കുട്ടി പൊതുവേ ഒരു പ്രശ്നമുണ്ട് വണ്ടിയില് കേയറിയാ അപ്പൊ തുടങ്ങും കരച്ചില് ആഹ്
ശെരി ഞങ്ങ അതേ മതിരി ഫാമിലിയൊക്കെ ആയിട്ട് എന്ന് പ്പം ആ പുട്ട്ന് പോയിനി
ആം
എല്ലാരും
എല്ലാരും കൂടെല്ലേ എവിടക്ക പോയി അടസ്ഥ ചെയ്ത് എന്നിട്ട്
ഏ രാവിലെ പോയി രാ രാത്രി ഇങ്ങോട്ടു തിരിച്ച് വന്നേ അങ്ങനെ പോയെ പിന്നെങ്ങനെ ഓരോന്ന് പറയും ഇതരെ പോയില്ല. അവുടെ പോവോഇവിടെ പോവോ അറി അപ്പൊ ഒരാ കൊക്കുമ്പത്തെ പോവും പിന്നെ സ്കൂളൊക്കെ തോറന്നില്ലേ പിന്നെ ആക്കം പോലെക്കാറും പോലെ ഓണപ്പൂട്ടിലൊക്കെ
പോയിട്ടില്ല.
ഏ പോയിനി ഒരിക്ക പോയിനി ഇപ്പൊ ഇന്നിയെ ഇതില്ലാത്തോണ്ടേ സ്കൂള് തുറന്നോണ്ടേ ഇനി സാവധാനെ പോവുള്ളൂ
ആ
ന്നി ഓണപുട്ടൊക്കെ വരണം ഏ
ആഹ്
പിന്നെന്താ അടുകളെന്ന് പോയില്ലേ ഹലോ
വണ്ടിട്ടേ പോയതാണ്. കെട്ടിയോ വന്നപ്പോളേ വാതിലൊറോന്നൊടുക്കാൻ വേണ്ടി പോയതാണെന്ന്റിയാം.
ഏ അഹ്സരി
നിങ്ങള് മാപ്പിള വന്നീല്ലേ
ആഹ ഒന്ന നിങ്ങള അപ്പൊ എല്ലാരും നേരത്തെ ചോർന്നേക്കൂല്ലേ
ആ ആനെ നേത്ത് കഴിക്കുമ്പോടല്ലേ എല്ലാരും കഴിക്കും ഞാൻ ആ ചോറും ഒന്നും കഴിക്കലില്ല എന്തെങ്കിലും മുട്ട പൊരിച്ചണേ
ആഹ ഞങ്ങള്ൾ ചിലപ്പ നേരത്തെന്നു ചിലപ്പ നേരം വിക്കുന്നു ഭല മട്ടണ് കളിയാണണ്ടോ
ഏ ഇല്ല നമുക്ക് അറിയാത ഇവിടെ ടി വിക്ക് ഇവിടെ വൈഫൈ കണക്ട് ചെയ്തിട്ടല്ല കാരണം വൈഫൈ ഇവിടെ വെക്കേണ്ടന്നാണ് മോന്റെ ഇത് ജെ ഈ ഈ യുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് മക്കള് ത് നോക്കൂലാന്ന് പറഞ്ഞിട്ട് ഇവിടെ വൈഫൈ ഉണ്ടാക്കാൻ ഞാൻ സമ്മ
ഏ അല്ല മാപ്പഴക്കല്ലേ അത് കളിൻ്റത്
ഇവിടെി ടിവിന്റെ ത്ണ്ട് ടി വി പിണ്ട് ിന്റെ ഫോണന്ന്
ആഹ ആഹ ആഹ അങ്ങനെ വിട്ടല്ലേ
ഇ ഇല്ലല്ല അപ്പൾക്ക പ്രാന്ത
ആ അതുകൊണ്ട്ന്നണ്ടായി വിടം വല ഓരോ ടീമ കൊണ്ടടുക്കണ മണി
പുരാൻ
ഉം ഇപ്പന്ന അർജന്റീനന്റെ ഒക്കെ കളിയില്ല എനിക്ക് കാണണം പത്തരക്കുണ്ട് അത് കാണണം പറഞ്ഞത്തെർക്ക എന്റെ മകള് ഉറങ്ങാതെ കാത്ത് നിക്കണുണ്ട് കളിയണാ വണ്ടി
ആഹ ഇവിടെ അങ്ങെ കളിപ്പിനാന്തേ ഇല്ല ആൾക്ക് ഇങ്ങനെ കളിന്റെന്റെ മക്ക ക്കക്ക് പോലൂല്ല മോൻകൂട എന്തൊക്ക കളിനോടൊ ഒന്നുംല്ല കാലിക്ക് ഫോണിന കൂടെള്ളഭ ാര എറ ഒരു ഫോണ് മാത്രമേ ഉള്ളൂ ഇവിടെ അതാണ്
അപ്പൊ കൊടുക്കൂല
സിംലെ
അകോട കുലേ കുലേ ഫോൺ ഉപയോഗം കുറവാ ആഹ മക്കള് ഹലോ ഹലോ ഹലോ ഏ ഫോൺ ഉപയോഗം കുറവാാണ് വെച്ചിയ ഹലോ
ആഹ അക്ക പോ